ആഹ്
ആഹ് കേക്കാൻ പറ്റുന്ന്ണ്ടാ?
ആഹ് കേക്കാൻ പറ്റ്ൺണ്ട്
പിന്നേ എന്നാട്ക്ക് ഉം എന്നാ വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു സുഖവായിട്ട്.
ഉം.
മ്ം.
മ്മേ എന്തുട്ക്ക്ണില്ല, ഇവ്ടെ ങ്ങനെ ഇരിക്ക്ണു.
ആഹ് മക്കള് വരാറായോ?
ആഹ് മക്കള് വരാറായി, നാലേ എല്ലാരും എത്തും.
ആഹ് ഇന്റെയ്ംനാലരയാവുമ്പെത്തും.
ആഹ്. എന്റെ മക്കക്ക് സ്കൂളൊക്കെ തുറന്ന് എല്ലാം ബുക്കും കിട്ടിയോ?
ആഹ് കൊർച്ചൊക്കെ.
ഉം. പിന്നെ വേറെന്തൊക്കെയാ? ഹലോ. ഹലോ ഹല്ലോ. ഹലോ.